ആഹ്
ആഹ് കേക്കില്ലേ ആഹ് കേറണ്ട്
ഉം
ഉം
അതും ചിഞ്ചു എന്താക്കാ
ഓല് ഇപ്പം ഇങ്ങനെയ പോർ പോയിണ് ചെരുപ്പൊക്കെ ഇഷ്ടായിണ് അത് നെസിന്റെ ചെറിയ കുട്ടിനെ കൊണ്ടിപ്പോ വന്നാണേ കുറച്ച് നേരത്തെ
ഏഹ്
ആ അപ്പ അങ്ങനെ പോയത അതിനെ കാണാനി
ഉം ഓലെവിട ഇപ്പ നിക്കണെ ഇപ്പൊ
അത് ഓലിവിടന്നാ പുതിയ വീടെടുത്തുന്നല്ലോ
ആഹ് എല്ലാ വീട് ആ നെസിന്റെ
ആഹ്
അവിടല്ല അതാ അ നിങ്ങടെ അടുത്ത് തന്നല്ലേ
ഉം ഇവിടടുത്തന്നെ
ഉം എന്താ ഏ ഇവിടേക്ക് ഇങ്ങനെ വണ്ടി വരുന്നുണ്ട് ഇവിടെ സിറ്റോട്ടിലിരിക്കാ നല്ലോ കഴയൂല എന്റത് ഇനി പണിയൊന്നു ഇല്ല കൊറേക്കെ മിസ്സ്‌
പതിനഞ്ചൊക്കെ കഴിഞ്ഞോ
ഓ
എന്റിപ്പം പതിനഞ്ചിട്ട ആയിട്ടുള്ളൂ
അനക്കങ്ങനെ കൊറച്ച് ലാസ്റ്റല്ലേ റെഡി ആയത് എന്റത് എന്നോ എന്റെന്നോ കഴിയണ്ട്
ആഹ്
പൂച്ച ച്ച ച്ച എന്തോ കാട്ടത് ചൂടിപടത്തില് ങ്ങനെ
ഇന്നാ ലാസ്റ്റ് അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ ഗ്രൂപ്പില് പറഞ്ഞണോ
! ! ! ! ! ! ! ! ! ! ! ! ! ! ! ണ്ട് ഉം ടെസ്റ്റ് മെസ്സേജായിട്ട് ഇതെന്താ ഈ പൂച്ച കളിക്കിനെ പോ അവിടുന്ന് പൂച്ച വന്നിങ്ങനെ ഇതായി നിക്ക
ഉം പി
എന്താണ് നിങ്ങള് ത ന്നാ
ആ രണ്ടാളെയും കൊണ്ടട്ട് പോയതാ ഊമോന് കൊണ്ടു പോയത ഓനവിടെ പുഴ മീൻ കഴിച്ചപ്പോ ഓല് അങ്ങനങ്ങട്ട് പോയതാ
അതു ഇതും
ഉം രണ്ടാളും പോയിന്
ഇഷ്ടായോ ഈദ് മീൻ
ങ്ങാ ഓൽക്ക് അങ്ങനത്തെ ഇഷ്ടക്കേടൊന്നു ഇല്ല ഉം അതൊന്നു അവൾക്ക് അറിയില്ല ഇനിപ്പോ എന്ത് വാങ്ങികൊടുത്താലും ആളിടും വാശിയൊന്നു ഇല്ല
ഉം അതേതായാലും നന്നായി മറ്റേത് എനിക്ക് അങ്ങനത്തെ വേണ്ട ഇങ്ങ ത്തെ മതീന്നൊക്കെ പറയുമ്പളാണ് ചെറിയ കുട്ടികള് ഉണ്ടാവുവല്ലോ അങ്ങനെ
അത് പിന്നെ പീടിയെ പോയപ്പം ഒരു അത് വലിയ രസോ ഇല്ലാനി അത് വേണ്ടാന്ന് പറഞ്ഞ് അവൾ
ഏഹ്
അപ്പ അതിന് സാധനൊക്കെ കൊറവാ ഈ ഒരു ടൈം ആയിട്ടാക്കും
ഏഹ്
ഉസ്കൂളിന്റെ
പിന്നെ ആ ഇവിടെന്നാലും ചെല ഷോപ്പിലൊക്കെ ഇണ്ടാവണ്ട ആണല്ലോ മഴ മഴേന്റെ ഇതാവുമ്പോ മഴയത്തിടാൻ പറ്റുന്ന ചെരുപ്പിന്റെ ഇതൊക്കെ കാഴ്ചണൊക്കെ.
ക്ഷേക്കൊരു ഒരു ത് ല്ലാതെനി എന്തൊരു നാക് തില് കിട്ട്യേതാ ഓൽക്ക് ഒരേ പോലെ തന്നെ കിട്ടിം ചെയ്ത്.
ഏഹ്‌
ഒരേപോൽ
ഒരേപോൽത്തെ കിട്ടാൻ പണ്യലേ ചെര്പ്പൊക്കെ? ആഹ്‌
ചെര്പ്പ് ഞ്ഞി ഒരേ പോൽത്തല്ലേലും വല്യ കൊഴപ്പല്ല ബോക്സൊക്കെ ഒരേ പോൽത്തല്ലാഞ്ഞാലേ
ആഹ്‌
അപ്പൊ പിന്നെ ഓൽക്ക് മറ്റേ മതി അത് മതി അർഞ് കച്ചറ ണ്ടാവും.
ഉം ഒരേ പോൽതെന്നെ നല്ലത്. ഡ്രെസ്സാണെങ്കിലൊക്കെ അത് ഒരുപോൽ ത്തെടുമ്പളാണല്ലോ രസം ലെ.
ഉം
കളർ ചേഞ്ചാണെങ്കിലും കൊഴപ്പല്ല.
ഉം ഇതിന്നാള് അസൈ‍ഞ്ചോക്കെ നോക്കീനി ഉം ചായ അങ്ങനെ കുടിക്കലൊന്നുല്ല. മാഗി വാങ്ങീനി മൊഹമ്മദ്.
ഏഹ്
ന്യൂഡിൽസ് വെർതെങ്ങനെ പൂതി ആയപ്പാണ്ട് വാങ്യേതാ.
അല്ലെങ്കി ആഹ്‌ ഏഹ്‌.
അത് ക്യാരറ്റും ക്യാപ്സിക്കോ അതൊക്കെ ഇട്ട് ഇണ്ടാക്കി.
ഏഹ്. വെല്ല്യ നല്ലോന്നും അല്ല എപ്പളേങ്കിലൊക്കെ.
അങ്ങനെ വാങ്ങലൊന്നുല്ല ഇപ്പം കൊറേ ആയി ഓന്.
ഉം പിന്നെ അങ്ങനങ്ങ് കൊർച്ച് ഹെൽത്തി ആയി അങ്ങ് ആക്ക്യാ മതി എന്താ പറയ. മമതേല് വേറിം എന്തെങ്കിലൊക്കെ ഉണ്ടാവേനല്ലോ ഫുഡ് ഐറ്റം.
അഹ്‌ ശവർമ എട്ക്കെട്ക്ക് വാങ്ങേണ്ട് അത് മട്ത്ത്ണ്പ്പോ.
ഏഹ് വേറെന്തെങ്കിം ഷവായേ അങ്ങനെ എന്തെലും വാങ്ങിക്കൂടേ?
ഉം വല്ലാ അയിനെ മുട്പ്പിച്ചാല് ഏഹ്‌ അയിന്റെ ആവശ്യംല്ല ഷവായ ന്റെ ന്ന ചെറിയൊരുഐറ്റായിട്ട് ള്ള ഏഹ്‌.
എല്ലാ മുത്തുനോട് പർഞ്ഞ്ട്ടങ്ങനെ പൈസ
ആഹ്‌ അങ്ങനൊക്കെ വാങ്ങലൂണ്ട് ഉം. അയിന് വല്ല്യ ആവശ്യല്ല്യ പ്പോ ഏട്ക്കേട്ക്ക് വാപ്പന്നെ ഷവർമ്മീം അതും ഇതൊക്കെ കൊണ്ടുവരല്ണ്ട്.
ഉം ഷവർമ അങ്ങനെ എപ്പോളൊന്നും മക്കക്ക് കൊട് ക്കണ്ട അത് നല്ലൊന്നു അല്ല.
ആഹ് മുണ്ടാൻ തന്നെ വരേല്ല അധികവും
ഉം
ഇന്നിപ്പം അതങ്ങനെ വേണം പറഞ്ഞീനി ഞാൻ പർഞ്ഞ് അത് വേണ്ട വേറെ എന്തെലും.
ഏഹ് അങ്ങൻ ത്തതൊ ക്ക്യാണ് പിന്നിം അല്ലെ ഈ ഗ്രിൽ ചിക്കനോ അല്ലേ മന്തി അങ്ങനെ എന്തെങ്കിലും കൊർച്ച് അങ്ങനെ
ഉം
അതൊക്കെ ആവുമ്പോ പിന്നെ അത്ര.
മന്തി ഞ ഇണ്ടാക്കാ വിചാരിക്ക കൊർച്ചരി ഇതൊക്കെ വാങ്ങിച്ചീനി. എപ്പളെങ്കിലൊക്കെ, ഇനിപ്പോ സ്കൂൾക്കൊ കൊണ്ടു പോവാന്
ഉം പിന്നെ യൂട്യൂബിലും യൂട്യൂബിലല്ല ഇൻസ്റ്റ ഇങ്ങനെ ഒരു എഐന്റെ ഇതേണ്ടല്ലോ. ഉം, കുക്കർ ശവായി അന്ന് പറഞ്ഞിട്ട്. അതേ കണ്ടില്ല ഇയ്യേ ഒരു പ്രയായ ഒരാള ഉണ്ടാക്കുന്ന് ഏ ഐയില് ക്രിയേറ്റ് ചെയ്താണ്.
ഏ ഐ ഇല്ലേ, ആ ഇപ്പൊ അങ്ങനത്തെ കൊറെേ ഉണ്ടല്ലോ..
ആ അങ്ങനത്തെ കൊറെ എണ്ടാക്കണെ കാണാനൊക്കെ നല്ല രസാണ്.
പിന്നെ ഓരോ കഥകളും അതൊക്കെ ഉണ്ടാവും, ആനിമേഷൻ പോലെ.
ആഹ് ആ, അപ്പ അതെ എനിക്ക് ഇഷ്ടം അനിമേഷന്റെ വീഡിയോ പക്ഷെ ആനിമേഷൻ ആണോന്ന് വെച്ചാ ശ ചെലപ്പോ ശരിക്കു ഒരാള ചിലപ്പോ തോന്ന ചെയ്യും. അനിമേഷനാണോ ചില പ്പോ ഒരു ആനിമേഷൻ പോലെ തോന്ന ചെയ്യും. ചെറിയ രീതില് അങ്ങനത്തെ
എന്താ എന്നട്ട് ചായയൊക്കെ കുടിച്ച്.
ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ചായ കേക്ക് ബ്രെഡിന്റെ കേക്ക് ഉണ്ടാക്കിനി ഇന്ന്. ബ്രഡും ഉം അങ്ങനെ
ഉം
നെയ്യൊന്നു ഇല്ലേനെ, നെയ്യില്ലാതെ പിന്നെ മറ്റേ ഒലീവ് ഓയിൽ ഉണ്ടാക്കി
ഏ ഒലിവ് ഓയിൽ ഉണ്ടാഞ്ഞേ അവിടെ.
ഉം, ഒലിവ് ഓയിൽ കൊറച്ചു ഉണ്ടേന്.
ഓ
ഉണ്ടാക്കി ഗീട്ടാവും കൂടി ടേസ്റ്റ് ആകും അതൊരു സ്മെല്ലൊന്തൊക്കെ നെയ്യിന്റെ ഫ്ലേവർ ഒക്കെ കിട്ടും. ഉം നെയ്യോ, അല്ലകിൽ ബട്ടറോ
ഉം
പിന്നെന്താ
പിന്നെ എന്താ നല്ലതന്നെ അങ്ങനെ പോണ്.
ഉം എല്ലാ അതേപോലെ ഇമ്മങ്ങനെ പറയനെ. ഉമ്മ അന്നോട് പറഞ്ഞില്ലാനോ. കുട്ടിക്ക് പാസ്പോർട്ടൊക്കെ ആ അനക്കും എടുത്തില്ലല്ലോ?
ഇല്ല എടുക്കണം
അതേപോലെ പൈസ റേറ്റ് കൂടുണ്ട് എന്ന് തോന്നു, ഇന്നാള് അങ്ങനെ എന്തോ ഒരു ന്യൂസ് ഞാൻ കേട്ടീന്.
കൂടി കഴിഞ്ഞില്ലേ.
കുടി കഴിഞ്ഞ്, ഒന്നാം തീയന്ന്
ജൂലൈ ഒന്നാ മുതൽ പറഞ്ഞെ.
ഒന്ന് അന്വേഷിച്ച് നോക്കുവേണ്ടി.
ഉം
അക്ഷയലെ ഒന്ന് പോയ ചോ ഒരു ദിവസം ഒന്ന് മെനക്കെട്ടാൽ മതിയത്. എടുത്തു വെച്ചാല് നമ്മുക്ക്. ഇപ്പൊ അത് അത് മൂന്നാാലു മാസം കൊണ്ട് റെഡി ആവുആണെങ്കില് നമ്മുക്ക് എല്ലാർക്കും കൂടി പോവാല്ലൊ ഇൻഷാ അള്ളാ.
ഇൻഷാ അള്ളാ നോക്കാം.
ഉം, അപ്പൊസിനോട് ഇയ് പറഞ്ഞിട്ട് ഉം ആ ഇല്ല ഇങ്ങനെ കൊണ്ടോവാ കൊണ്ടോവാന്ന് ഇങ്ങനെ പറയന്ന് ല്ലാതെ കൊണ്ടോയിട്ടില്ലല്ലോ.
ഉം
അപ്പൊ എല്ലാർക്കും കൂടി അങ്ങട് വോഗം ഇത് ഒന്ന് റെഡി ആക്കിയാലേയ്
ഉം
ഇന്റതും പുതുക്കുംവാണം ഇഞ്ഞിപ്പോ പുതുക്കാള്ളേന് പൈസ കൂടിയോ ന്താ അറീലാ.
സുബിന്റെതും പുതുക്കേണ്ടി വരും.
പുതുക്കണങ്കിൽ അതോ പൈസന്നെ വാണ്ടേ.
പുതുക്കണങ്കിലും ചെൽപ്പോ ആ പൈസന്നെ കൂടിയ പൈസ ആഹ് എന്തായാലും ഉം നോക്കണം.
ഉം
ഒറ്റ ദിവസം ഒന്നു മെനക്കട്ടാ മതിയയിന് എന്നാ പിന്നെ അങ്ങ് എടുത്താല് നൂറഷ്ണല്ലല്ലോ.
ഉം
ഇതും ഒരീസം ലിവാക്കി അവടെ പോണ്ടിരും തേന്ന്ണ്. അപേക്ഷിച്ചിട്ട് അത് ഞ്ഞിങ്ങനെ അറിയില്ല ഓൺലൈലന്നെ ഉടുക്ക്‌ന്ന
ഒരു ദിവ
ഉം പിന്നെന്താ. നാളെന്നയീ
തിരിച്ച് ങ്ങട്ട്
സമയം കിട്ടുമ്പോഴൊക്കെ ആ നാളെയും ഇന്നത്തവും ഉം. നോക്കാ ഇന്നാ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് വിളിക്കാ.